ആഹ് എന്തൊക്കെ വിശേഷം? ഹലോ എന്ത ക്കെ ശേഷം സുഖല്ലെ? ഹലോ ഹലോ
കേക്ണ് ണ്ടോ?
ആ കേക്ക്ണ്ട് എന്തെക്കെ വിശേഷം? ആ റേഞ്ച് ക്ലാര്റ്റി കൊറവാണ് ലെ? ആ ന്തൊക്കെ ന്നട്ട് ങ്ങളെ വിശേഷം?
നല്ല വിശേഷം. കോൾ ങ്ങനെ കട്ടായി പോ മയന്റെ പ്ര നല്ലോണ്ട്
ആഒന്ന് നല്ല റേഞ്ച്ള്ളോട്ത്ത്ക്ക് നിന്നോളി.
മ്മ്. എല്ലട്ത്തും ഇങ്ങൻതന്നെ അവസ്ഥ. ഞാൻ പ്പൊ എല്ലാ മൂലക്കലും പോയ് നിക്കേനു.
ങ്ങേ, അത് ശരി. അപ്പൊ നിങ്ങക്ക് ഏതാ സിമ്മ്? ബി എസ് എൻ എൽ ആണെങ്കിലൊക്കെ, എയർടെൽ ക്കെ ആണ്ല്ലേ? അങ്ങനെ ഇവിടെ റേഞ്ചില്ലാത്ത അവസ്ഥ
അ ആ.
എന്തും ബി എസ് എൻല് ആണ് അതുകൊണ്ട് റേഞ്ച് കോറച്ച് കുറവാണ്. എന്റെ കെട്ടിച്ച വീട്ടിലൊക്കെ പോയ്ക്കാണെങ്കി തീരെ റേഞ്ച്ണ്ടാവ്ല്ല. എന്റെ വീട്ടി അതോണ്ടാണ് പിന്നെ റെയ്ന്ജ്ള്ളക്. ബേ ജിയോക്ക് ഒക്കെ എല്ലായിടത്തും റേയിഞ്ച്ണ്ട്
ആ
ആ. തന്റെ ഏതാ?
ഉം. ന്റെ വി. ഐ.
വി. ഐ യോ? വോടാഫോണോ? ആ. അവസ്ഥക്കെ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല.
ഉം. ചായക്കെ കുടിച്ചോ?
ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. ചായിം മിച്ചറൂം. നല്ല എരുള്ള, കടലൊക്കെള്ള മിച്ചർ.
ഓ മഴത്ത്
ഉം. ചായിം, മിച്ചറും, തിന്നുമ്പോ കിട്ടണ ഏ ഒരു സുഖേ ഏത് കടിന്നാലും കിട്ടുന്നല്ല. ഇഞ്പ്പൊ വലിയ, വലിയ എന്ത് കടിയാണെങ്കിലും. കേക്കോ, എന്താണെങ്കിലും. മിച്ചറും, ചായിം കൂടെ കുടിക്കുമ്പോ ആ ഒരു നല്ല രസല്ലേ?
ക്ക് ഷ്ട്ടല്ലേയ്, മിച്ചർ ക്ക്ഷ്ടല്ല.
ഏ, ആ ആളോടപ്പോ ഞാനീ പറീണ്. മിച്ചർ ഇഷ്ടല്ലേ? മിച്ചർനല്ല രസല്ലേ തിന്നാന്?
എന്തുണ്ടാലുംഅയ് ഞാൻ തിന്നൂല. അത് മാത്രം അവിടെ ണ്ടേൽ അയ് ഞാൻ തൊടേല്ല.
അയ്, മിച്ചർ ഇഷ്ടല്ലാത്തൊരാളെ ഞാൻ ആദ്യായി ച് കേക്കാട്ടോ. പിന്നെ ങ്ങക്ക്ന്താ ഇഷ്ടം?
മിച്ചർ ഒഴിഞ് ബാക്കി എല്ലൊം ക്കിഷ്ടാ.
എന്തെങ്കിലും ഫേവറേറ്റ് ഉണ്ടാവില്ലേ? എരു, അല്ലയ് മധുരം, അല്ലെങ്കി ങ്ങനെ എണ്ണാക്കടിയാള്? കേക്കെയ്.
ഉം. ഫേവറേറ്റ് ഒന്നുംല്ല. എല്ലാം.
പിന്നെ നമക്ക് ഈ വെറുതെരിക്കുമ്പൊക്ക തിന്നാനൊരാഗ്രഹ ണ്ടാവോലോ?
അതൊക്കെ ഓരോ സമയത്ത് ഓരോന്നാ. ഇന്ന്പ്പോ, ഇവിടെപ്പം എ എല്ലാം ഉണ്ട്. കേക്കും കേക്ക് ണ്ട്. ഡബിൾ കേക്ക് ഇണ്ട്. എല്ലാ കേക്കുണ്ട് വിടെ.
അതെന്താ? ങ്ങക്ക് കേക്കിന്റെ ബിസിനസ്സാ? എല്ലം
അല്ല, അല്ല. ഇത് ഇമ്മുമ്മ ഓ ഏ ഉമ്മി ചെറിയ കഴിഞ്ഞ് കെട്ക്കാണ്. അപ്പൊ ഇങ്ങനെ കുടുംബ ക്കാര് വെരുമ്പോ ഓരോന്ന് കൊണ്ടെരാ. ആ
ആ
അപ്പൊ കൊറേ കേക്കും, ബിസ്കറ്റും ഒക്കെ ഇണ്ട്. ഇണ്ടാവുമ്പോ ഒന്നും തിന്നാൻ തോന്നേല്ല.
ആ. ണ്ടാവുമ്പോ അങ്ങൻതന്നെണ്. ഇണ്ടാവണ സമയത്ത് നമ്മുക്ക് ഓ കണ്ടിട്ട് വാണ്ടിര്ല. ഇലാത്ത സമയത്ത് നമുക്ക് എല്ലാത്തിനും പൂതിയെയ്ക്കാരം.
ഉം.
ഫുഡ് കഴിച്ച്
ഉച്ചക്ക് ഉം മുരിങ്ങന്റെലിം
മുരിങ്ങന്റെലയാ
തേങ്ങരച്ച്വെച്ച് മീൻ പൊരിച്ച്
ആം
അയ് ശരി. മീനെന്തെയിടെ?
ഹലോ? ഹലോ?
ഹലോ? കേക്കണില്ലേ? ഹലോ?
ഹലോ ഹലോ
ഹലോ എനിക്ക് കേക്കണ്ടല്ലോ ങ്ങ കേക്കണില്ലേ ഹലോ
ഹലോ
കേക്ക്ന്നില്ലേ
ആ എനിക്ക് കേക്കണ്ട്
റേയ്ഞ്ചിന്റെ പ്രശ്നല്ലോണ്ടേ
അതൊണ്ടേക്കാരം കാരണം നിങ്ങള് പറേണേ ഇനക്കെല്ലാം കേൾക്കണ്ട് ഞാൻ പറേണേ ങ്ങക്ക് കേക്കണില്ല
ങ്ങളെ ഫോണിന്റെ സ്പീക്കറിനൊക്കെ എന്തൊക്കോ പ്രശ്നങ്ങളുണ്ട്ന്ന് തോന്ന്ണ് എന്തൊക്കോര് കരകരെപ്പൊക്കെണ്ട്
ഏ എന്റെ ഫോണ് ന്നാ
ആ
ഏ ന്റെ സൗണ്ട് തന്നെ ഓൾറെഡി ഒരു പരപ്പരപ്പാണ് ഇഞ് അതുകൊണ്ടാണോ എന്താറിയില്ല മ്
നിങ്ങക്കെന്തേനു കറി
ഞങ്ങ്ക്ക് എന്താ അയ്ല അയ്ല മുളകിട്ട കറി വായക്കുപ്പേരി ആക്കെയരുന്നു വടെന്ന് മീൻകിട്ടി ആ
ഞങ്ങക്കും അയില
ഏ അയിലണോ
ഉം
ഉം നല്ല അയ്ലക്കറിക്ക് നല്ല പുള കൂട്ടാനൊക്കെ കിട്ടണല്ലേ
ഉം അത് നല്ല രസാ
തൻമീങ്കറി എറച്ചീം പൂള പലവകിം പൂളീം അതൊക്ക ല്ല രസാണ്
ഉം
അങ്ങനെ മറ്റേ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നോ
ഞാൻ പഠിക്കണീ
ഏ അയ് ശെരി എ എന്താ പഠിക്കണ്
ഡിഗ്രി
സെക്കന്റോ ഫസ്റ്റ് ഇയറോ
അല്ല തെഡ്
ആ ശരി ഏതാ സബ്ജക്റ്റ്
ഉം ബിസ്നസ് അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ
അതെ
ഉം ന്റെ അനിയനും അതന്നെ ഡിഗ്രിയാ എടുത്തത് ഡിഗ്രി കംപ്ലീറ്റാക്കി ഇപ്പ മറ്റേ ഈ അക്കൗണ്ടിങ്ങി തൊക്കെ കോഴ്സോക്കെ കഴിഞ്ഞ് ഇങ്ങനെ അകൗൺസിലിങ്ങനെ വർക്ക് ചെയ്യാ
ഉം
ഉം ആഹ് അല്ല ന്നട്ട്
ഇങ്ങള് ഇങ്ങളെ പൊരേലാ.
ആഹ ഞങ്ങളിപ്പോ രണ്ട് മൂന്നാലീസായിട്ടള്ളു ഇ വീട്ടക്ക്
ഏഹ് ആഹ് പ്പൊ സ്കൂളൊക്കല്ലേല്ലെ
സ്കൂളുണ്ട് എന്റെ കുട്ടികളങ്ങനവാടിയില പഠിച്ചണത് നേഴ്സറിയില മൂന്നര വയസ്സായിട്ടുള്ളൂ
ഏഹ് ഒരാളേ ള്ളൂ.
രണ്ട് കുട്ട്യാള്, അപ്പൊ ട്വിൻസാണ്. അപ്പൊ ഇന്നെ കെട്ടിച്ചത് എന്താ എട്ത്തുക്കുവാണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനൊള്ളു. അപ്പൊ അവിടന്നും ഇവട്ന്നും ഒക്കെ പോകാ. അതോണ്ട് സ്കൂൾനും മദ്രസും ഉള്ള പ്രശ്നൊന്നുല്ല. ഉം എല്ലോട്ത്തുന്നും പോകൊക്കെ ചെയ്യാ. എങ്ങനെ?
അതെങ്ങനെ ഇത്ര അടുത്തായെ?
അത് ലവ് മാരേജ് ഒന്നും അല്ല. അറേഞ്ച് മാരേജന്നേണ്.
അറിയാം മതി ല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്ക.
എങ്ങനെ.
ആ അങ്ങോട്ടും ഇങ്ങോട്ടു ഒക്കെ അറിയാ മതി ലേ?
ആഹ് ആഹ് അങ്ങനെ സുഖാണ് പോകാനൊക്കെ.
മം ആഹ്
ആഹ് ന്നട്ട് വീട്ടില് പ്രായായോരൊ ക്കെണ്ടോ?
ആഹ് ഉമ്മമ്മ ണ്ട്. ഉം
ശരി. പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ? പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം.
ആഹ് മം ഞ് രാത്രി എന്താ കഴിക്കാ ചോറോ ചപ്പാത്തിയോ?
ചോറ് അങ്ങനെ കഴിക്കേല്ല ഒരു നേരേ കഴിക്കൂ.
ഉം ഡയറ്റാ?
അങ്ങനൊന്നുല്ല. ഇൻക്കങ്ങനെ ഇഷ്ടല്ല ചോറ്.
ആഹ് സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കാണെങ്കിലൊ. രണ്ട് നേരം കഴിക്കോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാ.
ആ അതാണെ കഴിക്കും ഇന്നട്ടുമ്മ ന്നോട് പറയാ.
ഉമ്മ ഇന്നോട് പറിം യ് ചോറ് കയിക്കൂല പർയും ഇന്നട്ട് പിന്നെ നെയ്ച്ചോറും